ഇതോ?
ആഹ് എന്തെക്കെയ്ണ്ട് വിശേഷം?
കേൾക്കാവോ
ആഹ് കേൾക്കാം എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണു
ആഹ് ചായകുടിച്ചോ
ചായകുട്യൊക്കെ കഴിഞ്ഞു. ചോർന് ടൈംമായിതൊട്ങ്ങില്ലേ ചോറും കൂടാനൊക്കെണ്ടാക്ക്‌ണോരോ തെരക്കിലായിരുന്നു
ഏഹ് കഴിഞ്ഞൊന്നട്ട്
കഴിഞ്ഞു, ആഹ് ചോറും കൂട്ടാനൊക്കായി. ഇന്ന് വീട്ടില് പണിക്കാരുണ്ടപ്പൊ പിന്നേർത്തായി വീട് പണിണ്ടപ്പപിന്നെ നേർത്തായി. ആഹ്
ആഹ് വീട് പണിണ്ട്ലേ.. ആർക്കാ ഇങ്ങക്കാണോ വീട് ട്ക്കുന്നെ
അല്ല. മ്മളെ തറവാട് പൊൾച്ചാണ്ട് എന്റെ വീട്ടില് ന്റെ വീട്ടില് പ്പ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് ഞാ പോന്നതാണ് ന്നലെ ഞമ്മക്ക് ഇവിടെ വെള്ളിയാഴ്ച സ്കൂ അതല്ല സ്കൂളൊയ് വാണ്
ആഹ്‌ കുട്ടികൾക്ക് നിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പോണതായിരിക്കു ലേ ആഹാ അപ്പൊ അപ്പൊന്ന് സ്കൂളില്ല
ന്നില്ല. നമ്മളവടെ വെള്ളി ഒഴിവാ, ശനി വർക്കിംഗ് ഡേയാണ്
ശനിയാണ് ലേ അപ് പ്പം കുഴപ്പന്നായിരുന്നു, മാപ്പള സ്കൂളാവൂല്ലേ മാപ്പള സ്കൂളാവൂലേ
ആഹ്‌ അതെ മാപ്പള സ്കൂളാണ്. അങ്ങനെ വെള്ളി ഒയ് വാണ് മഴൊക്കെണ്ടോയ്ച്ച നാട്ടില്
ഓ മഴന്നൊള്ളൂ ഒരുമയ പെയ്യും ഏഹ്‌ പിന്നെത് ചോരും. പിന്നും പെയ്യും. തിരുമ്പി അങ്ങട്ട്ട് തക്കും, ഇങ്ങട് ത്ത്ടും പിന്നെ അങ്ങട്ട്ട് ത്ത്ടും, ഇതന്നെ ഒരു പണിയാണ്
കാലായ പിന്നെ എല്ലാ വീട്ടിലുള്ള പണി അതാണ്, അങ്ങട്ടിട ഇങ്ങട്ടിട
ഒണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസം. പിന്നെ വാഷിംഗ് മെഷീൻ എന്തെങ്കിലൊക്കെ ണ്ടെങ്കിൽ പിന്നെ അതിൽട്ടൊണക്കാന്നെങ്കിലും വിചാര് ചീന്നതൊക്കെകേടുവന്നോയി, പ്പം
ക്കപോണാവുമ്പളെ
ആഹ്‌ ഇവര്തൊണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസാണെ അത് ആഹ്‌ ഉണ്ട്ണ്ട്ണ്ട് ഉം ങ്ങൾതൊക്കെ പു എന്ത എന്താ പഠിക്കുന്നെന്താ
രണ്ടാൾണ്ട് മക്കള്, ഓലൊരാളൊന്നിലാണ്, ഒരാള് അംഗലവാടി പോവല മൂന്നിലെ മൂന്ന് വയസ്സായിട്ടൊള്ളൂ പരിപാടില്ല ആക്കീണ ഇ പ്രാശ്യം ആക്കീണപ്രാശ്യം പോകാൻ പ മടിയാണ്
അംഗനവാടീല് പണ്ടത്തെ പോലൊന്നില്ല പണ്ട് ഒക്കെ നമ്മളൊക്കെ പഠിച്ച സമയത്തെരു പ്പ്‌മാവ് ണ്ടേന്യല്ലോ മൂന്നെണിക്ക് വിടുമ്പോ നല്ല രസണ്ട് ഇപ്പൊ തൂക്കപാത്രത്തിലൊക്കെ ഹെൽത്ത് ഫുഡ് ഉണ്ടല്ലേ അപ്പൊ രാവിലെ എന്താള്ളത്പ്പൊ
രാവിലെ എന്തേലുണ്ടാവും. രാഗിയോണ്ടോ എന്തേലൊക്കെണ്ടാവും താറിയണ്ട് മുട്ട പാല് അങ്ങൻ ത്തൊക്കെണ്ടാവും. വൈകിട്ട് ഉപ്പുമാവ് പ്പുമാവ് ണ്ട്
ആഹ്‌ അല്ല, ഉപ്പുമാവമ്മക്ക് പണ്ടത്തെ പോലെ വീട്ടിക്കൊണ്ടരാൻ പ റ്റ അങ്ങനെ ഒന്നും കൊണ്ടാൻ പറ്റല്ല കഴിപ്പിച്ചിട്ടില്ലേ
ഞമ്മക്ക് വീട്ടിക്കൊന്നുല്യ. അക്കെ ഔട്ന്നോല് ചെയ്യു. പ്പങ്ങനേണ്. ഔട്ന്ന് ഫുഡ്ഡ് കഴിച്ച് ഫോട്ടം വിട്ടൊടുക്ക. ആഹ്‌ അതെന്നുണ്ടാവും.
മുട്ടിം പാലൊക്കെ എന്നുണ്ടാവും. ഏഹ്‌ മുട്ട ആഴ്ചേല രണ്ടൂസലേ, മുട്ട അല്ല ഈ മുട്ടിം പാലും ഒരുമിച്ചാണോ അല്ലെങ്കില് ഒരൂസം മുട്ടാണോ അല്ലെങ്കി ഒരൂസം പാലാണോ അങ്ങനേണോ
അങ്ങനേണല്ല രൺ
അതൊ അതൊക്കെ അവരവിടുന്ന് കൊണ്ടുവരാ അവിടുന്ന് കൊടുക്ക കുട്ടികൾക്ക് അല്ലെ
കുട്ടിയക്കെ കൊടുക്കുക അവിടന്ന് തന്നെ ഒക്കെ നമ്മുക്കിപ്പോ ഫുഡ് വീട്ടിലക്ക് അങ്ങനെ കൊണ്ടുവരില്ലോ കോലക്ക് അവിടുന്ന് കൊടുത്ത് ആ ഫോട്ടം സൂപ്പർവൈസർമാർക്ക് വിട്ടു കൊടുക്കും
വിട്ട് കൊടുക്കണല്ലെ അതല്ല ഇപ്പൊ നല്ല സ്ട്രിക് ണല്ലോ വീട്ടിൽ കൊണ്ടന്നാല് ഇനിയിപ്പോ അവർക്ക് പറ്റ പറ്റിട്ടില്ലെങ്കി വേറെ ആരെങ്കിലും ക കയ്യി പോകേഅങ്ങനെ എന്തെലു മൊക്കെ വിചാരിച്
നമ്മൾ ഒഴിവാക്കല കുചെലവലൊക്കെ ഒഴിവാക്കണൊക്കെ കാണാം
ചിലവൾക്ക് മുട്ടൊന്നുമല്ല ഇഷ്ട ഇഷ്ടുണ്ടാവൂല മുട്ടൻ്റെ സ്മെ വാസന അങ്ങനത്തൊന്നും ഹ് വല്ലാണ്ട് ഇഷ്ടുണ്ടാവൂല
ഇഷ്ടണ്ടാവില്ല
ആഹ പണ്ടൊക്കെ രണ്ടാള് ഈ പണ്ടൊക്കെന്ന് പറയയണെങ്കില് നഴ്സറിയിലൊക്കെ ഇതാക്കുന്ന സമയത്ത് ഈ ഗർഭിണികൾക്കൊക്കെ പയറ്റിലുള്ള ഓക്കെ ഇതേപോലെ തന്നെ പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെയില്ലേ. അതായ എന്തൊക്ക കിട്ടിയെന്ന് അറിയില്ല. കുറെ വെളിച്ചെണ്ണൊക്കെ കിട്ടീന്ന് തോന്നണ്.
ഇപ്പൊ മുത്താറീന്റെതും, പൊടിയല്ലാത്ത മുത്താറി, ഗോതമ്പ് നൊറുക്ക്
ഉണ്ടാവോ
ശർക്കരയും പണ്ട് വെളിച്ചെണ്ണയും, ശർക്കരയും, പഞ്ചസാര ഒക്കെ ഉണ്ടേലും
ആ പഞ്ചസാര കടല, മമ്പയർ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. പതിനെട്ട് വയ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇണ്ടാവലുണ്ടോ
ഇതിപ്പം അവൻമാർക്ക് പൂട്ടിയിരിക്കല്ലേ.
ആഹ കൗമാര പ്രായക്കാർക്ക്
പൊടി ഗർഭിണികൾക്കും ഉണ്ടാവും. പിന്നെ ചെറിയ മക്കൾക്കുണ്ടാവും. മൂന്ന് വയസ്സാവുപോലുള്ള മക്കൾ അമൃതപ്പൊടി അമൃത പൊടി എങ്ങനെ എനിക്ക് പച്ചക്ക് തിന്നാന് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാല്ലേ അ.. മുത്താറിപൊടി കഴിഞ്ഞപ്രാവശ്യ വരെ ഞങ്ങൾ തട്ടിക്കാ. ഇപ്രാവശ്യം മുതൽ കഴിഞ്ഞ മൂന്ന് വയസ്സ് വരെ കിട്ടിയുള്ളു. നമുക്ക് അതിന് ഇളച്ചന്റെ മോനും ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരാൾക്കന്നെ ഏഴു പേർക്ക് ഉണ്ടാവും ഏഴ്, ഒരാൾക്ക് ഏഴ് പേക്ക്. ഏഴും ഏഴും പതിനാല് പേക്ക് ഉണ്ടാവും. ഞങ്ങള് ആരിക്കെങ്കിലും ചോദിച്ചുന്നവർക്ക് കൊടുക്കും. ഇതില്ലാത്തവർക്ക് കൊടുക്കും. അ അതുകൊണ്ട് പൂരം വർക്ക് പൂര വർത്ത്തും ഉണ്ടാക്കും. എന്നാലും ബാക്കിയല്ല പൂരൊക്കെ ഒരു പേക്ക്. രണ്ട് മൂന്ന് പേക്ക്. മതിയല്ലോ പിന്നെ അമൃതപുട്ട് ഉണ്ടാക്കുമോ അമൃതപ്പുട്ട് ഉണ്ടാക്കും. പിന്നെ പാൻ കേക്ക് മാതിരി അങ്ങനെ ഉണ്ടാക്കും ആ എങ്ങനെ രസം ഉണ്ടാവുമോ അതൊക്കെ ഇപ്പൊ ഞാൻ മധുരം കുഴപ്പമില്ല. കഴിക്കുന്നവർക്ക് കഴിക്കും. ഇഷ്ടമുള്ളവർക്ക് കഴിക്കും പുട്ട് ഉണ്ടാക്കിയാ ഇഷ്ടാട്ടോ. പുട്ട് പിന്നെ ച പത്തിരി മാതിരി ചെറുങ്ങന വെള്ളക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് പിന്നെ ഉണ്ടമാതിരി അരിപ്പൊടിയും, അമൃതപ്പൊടിയൊക്കെ കൂട്ടിയാണ്ട് ഉണ്ടമാതിരി. അങ്ങനെ എന്തേലും ഒക്കെ ശർക്കര അവിലൊക്കെ പൊടിച്ചാണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ അവൽ അവലൂസുണ്ട മാതിരി., ബ്രഡ് മാതിരി ഉണ്ടാക്കി ആ അതൊ കഴിക്കലുണ്ട്. മക്ക അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയ മക്കക്ക് ഇഷ്ടാ കൊറച്ച് മെനക്കടാണ്. ഞാൻ പിന്നെ പച്ചപ്പൊടി ഇഷ്ടാണ് ഇഷ്ടാണ് മക്കൾക്ക് ഇഷ്ടാണ്. തോന ഉണ്ടാവുമ്പോ അങ്ങനെയാണ് ആ
പച്ചപൊടി അധികം തിന്നാൻ പറ്റൂല്ല വയറുവേദന എടുക്കും. ഒക്കെ പറഞ്ഞേക്കും. ഉം പക്ഷെ നല്ല രസ അതൊരു കടലിന്റെ ഒക്കെ കടലപ്പൊടിന്റെ അങ്ങനത്തൊക്കെ ഒരു
പൊടീന്റെക്കെ ചൊയയാണ്. ഇപ്പൊ ഇനി പണ്ടത്തെ മാതിരിയല്ല കുറച്ച് കാലം മുന്നൊക്കെ നല്ല മധുരം അല്ലേ. ഇപ്പ അത്രക് മധുരം വരുന്നില്ല ഇപ്പഴത്തെ പൊടി അവ്ടെ മക്കളൊന്നും ഉണ്ടാവ്ല്ലല്ലോ. ചെറിയ മക്കൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടയ്ക്കാരം
എപ്പം ഇവടെ ബുദ്ധിമുട്ട ന്നേണ് കിട്ടാന്.
ഇപ്പം നമ്മൾത് കഴിഞ്ഞു. ഇനിപ്പ എളച്ചന്റെണ്ട്. അത് ഓന്റെ കയ്യോളം ഒരു ബു കൊയ്പ്പണ്ടാ ഓൻ്റെ പാടെ കഴിഞ്ഞാ പിന്നെ കിട്ടാൻ പണിയയ്ക്കാരം
കിട്ടാ പണിയാ നമ്മള്പ്പ നമ്മള് ഇതേ പോൽ തന്നെ ഇള്ള സെൽത്ത് ന്ന് ങ്ങനെ വാങ്ങി കുണ്ടേര്ലൊക്കേണ് ഇതേപോൽ തന്നെ ഇങ്ങനെ. ഇൻക്ക് ഭയങ്കര ഇഷ്ടാ അത് പച്ചക്ക് തിന്നാന്. പിന്നെ അമ്മളെ വീട്ടില്ന്ന് റയാ പിന്നെ തോനെ തേ പോലെ അമക്കും ഇതേപോലെ തന്നെ കിട്ടീണെങ്കി ല് പിന്നെ അയ്ന് ആവശ്യം ണ്ടാവൂല.
ആവശ്യണ്ടാവൂല. അതാണ് ഇപ്പ ആർക്കും ആവശ്യല്ല. നാത്തൂനൊക്കെ വര്മ്പോ കൊണ്ടോവലാ. പിന്നെ അര്ത്ത്ള്ളോൽക്ക് അങ്ങനെ കൊടുക്കല്. ഓൽക്കൊക്കെ ഇഷ്ടാ. കിട്ടാത്തോർക്ക് അല്ലെങ്കിലും ഇഷ്ടയ്ക്കാരല്ലോ കിട്ട്ണോൽക്കാവ്മ്പം
കിട്ടും ഇപ്പൊ നമ്മളെന്ത് മരം കുഴിച്ചിട്ടാലും അതിലെന്തെങ്കിലും കായ ണ്ടാവും ഇപ്പം ഉദാഹരണം ഇപ്പ ഞമ്മള് ചാമ്പക്കഞ്ഞട്ക്ക ചാമ്പക്ക നമ്മക്ക് വേറെവിടെങ്കിലൊക്കെ ഇണ്ടെങ്കി ഭയങ്കര ഇഷ് ടായിരിക്കും. ഞമ്മള വീട്ടിലിണ്ടങ്കില് ആ നമ്മടെ രണ്ടുസൊക്കെ തിന്നും പിന്നെ മൂന്നാമത്തീസം ണ്ടാ ഏറ്റുദാഹരണം ഇവിടെ തന്നെണ്ട് കാരണം ഇവിടൊരു പ്രേശംപൂട്ട്ണ്ടായ്രുന്നു ആ പ്രാശേം പൂ ട്ട്ന് അത് ഇണ്ടായ സമയത്ത് റബ്ബേ മര്ത്തുമ്മെന്ന് കുൽക്കലായിരുന്നു അത്. വടി ഇട്ത്താണ്ടും തോട്ടി ഇട്ത്താണ്ടൊക്കെ അതും പിന്നെ കൊറെ കഴിഞ്ഞൻ്റെശം ആർക്കു മാണ്ട അങ്ങനെല്ലർക്കും കൊട്ക്കലേന്ന് ഇപ്പ അയിനോട് എല്ലാർക്കും ഭയങ്കരിഷ്ടാ
അയ് എന്ത് മെതലും അങ്ങൻതന്നെ മാങ്ങയാലും ചക്കയാലും ഇവിടെ റംമ്പുട്ടാനൊക്കെ മ്മക്ക് കിട്ട ട്ടാ പണ്യ ചെലോട്ത്തൊക്കെ കാണുമ്പൊ ഓൽക്കൊന്നു ആവശ്യണ്ടാവൂല അമ്മക്കൊക്കെ ഭയങ്കരിഷ്ട്ടാ റംബൂട്ടാന് ഉം ന്റെ മക്കക്കൊക്കെ ഇഷ്ടാ ശെ മ്മള് ആഹ് നമ്മള് പോണ വൈക്കലൊക്കെങ്ങനെ കാണാ അപ്പ ഞാങ്ങനെ മൻസ്സില് വിചാരിക്കും ഇറ്റങ്ങക്കൊന്നും മാണ്ടേയ്നു കൊറേ കാണാ ഞാ പറിയ മാണ്ടിയോല് ക്കങ്ങന ഇണ്ടാവ്ണുല്ല മാണ്ടാ ത്തോൽക്ക് അങ്ങനെ ഇഷ്ടം പോലെ ഇണ്ടാ അതാണ് അതാണ് മ്മള് പോണ വയ്ക്കലൊക്കെണ്ട് പ്പൊ ചോയ്ച്ച് മാങ്ങുമ്പോ ഒരു മടിയാണ് കണ്ടർഞ്ഞ് തര് തെരുമ്പോ മ്മള് വാങ്ങാന്നല്ലാണ്ട് ചോയ്ക്ക്ണൊരു മടിയാണ് അത് എന്ത് കാര്യയാലും
കുട്ട്യള സൗണ്ടാ ഉം കുട്ട്യോക്കൊക്കെ റംമ്പൂട്ടാനൊക്കെ കൊടുക്കുമ്പോ വളരെയധികം സൂക്ഷിക്കണം നാളൊരു
നല്ല ഇഷ്ട ന്നിട്ട്പ്പ നാളെ ഞാന് പൂതിക്ക് ഒരയ്മ്പറർപ്പ്യെക്ക് മാങ്ങി ഒരു നാല് അഞ്ചാർണ്ണം കിട്ടി
അത്തറേ ഇണ്ടാവൂള്ളൂ അയിന് നല്ല വെലല്ലെ കിലോ ഞാ പറയാ ഞങ്ങള ഉം ആഹ് അങ്ങനെ അന്നേ ആ ഞങ്ങള ഇവിടെ തന്നെ ഞങ്ങള തൊട്ടയൽവാസ്യന്നെ റംബൂട്ടാന് തിന്നാണ്ട് ഒരു കുട്ടി മര്ച്ചീണ് ഇതേപോൽ തന്നെ ഉം കൊല്ലേല് കുട്ങ്ങിക്കാണ്ട് ആഹ് പെട്ടെന്നങ്ങട്ട് പോവാ അതാണ് കൊയ്പ്പം അതാണ് നമ്മള് കുട്ട്യേളെ മ്മള് ശ്രദ്ധിക്കണം. നമ്മള് റമ്പൂട്ടാൻ എപ്പം കൊട്ക്കാണെങ്കിലും നമ്മള് ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യാണ് റംമ്പൂട്ടാന്റെ യറിണെ വേറെള്ളതിന്റെ മാതിരിയ ല്ലാ അയില്ലേ നമ്മള് ഞ്ഞ്‌പ്പൊ മുർച്ച് മുർച്ച് പീസാക്കി കൊട് ക്കാണെങ്കി വല്ലാ പ്രശ്നല്ല ഉം ആഹ് ഭക്ഷണം ആഹ് ഒരു വിധം റെഡിയായി കയിഞ്ഞു അവിടെ ആഹ് എല്ലാ പ്രാവി ശ്യ ഇതേപോൽതന്നെ സ്പെഷ്യല്ക്കണ്ടാവല്ണ്ട്. ഇപ്പം അങ്ങന അങ്ങട്ട് ഇന്ന് അങ്ങട്ട് വല്ലാണ്ടൊരു ഇന്നെന്താ മത്തി മത്തികറിയു വെച്ചണേ അതേപോൽതന്നെ ഏഹ പിന്നെ വെണ്ടക്കാമുളക്കിട്ടും ചെയ്തിണ് പിന്നെ പപ്പടം പൊരിച്ചയും ചെയ്തണ് പിന്നെ എന്തെലും ചമ്മന്തിയോഅങ്ങൻത്തെ തൈരോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാവു അല്ലാണ്ട് ആഹ് ഇന്നങ്ങനെ പ്രത്യേകിച്ചായിട്ട് ഒന്നും ഇണ്ടാക്കിലാ അവിടെന്താ
ഇല്ലേ ആണുങ്ങളൊന്നും വരണ്ടാവില്ലേക്കു അങ്ങനെ
ഇല്ല ഞങ്ങള് നാ കൂടുതലും നായറാഴ്ച ണ്ടാവല് അന്ന് എല്ലാരും വടണ്ടാവു ആ ഊ
അപ്പൊ ന്തേ സ്പെഷലെക്ക ഇണ്ടാക്കൂലേ
ആഹ് സ്പെഷലെക്കെ ഇണ്ടാ
ഇണ്ടാക്കു അങ്ങനാണ് അതെ അല്ല ആൾക്കാരുണ്ടാവുമ്പോള് നമ്മള് ഒറ്റക്കാവുമ്പംപിന്നെ അയിന്റെ ആവശ്യല്ല മ്മക്കന്തെങ്കലൊക്കായിട്ട്ങ്ങനെ കയ്ക്കാ ആണുങ്ങളണ്ടാവുമ്പോഴാണ് എന്തേലൊക്കെ പിന്നെ ഓൽക്കാണല്ലോ കാര്യായിട്ടേന്തേവാണ്ടേ നമ്മള് ഏ ജീവിച്ചു പോവും പെണ്ണുങ്ങക്ക് ആണങ്ങൾക്കാണ് ദ് ഇവിടെ ഇപ്പൊ ഇന്ന് പണിക്കാരുള്ളോണ്ട് പിന്നെ ഏ ചിക്കൻ വാങ്ങീന്ന് ചിക്കനും പിന്നെ കുമ്പളങ്ങ കറിയും ചിക്കൻ വെരറ്റി കുമ്പളങ്ങ കറി പയറും പേരി പപ്പടം
ആ അല്ല ചിക്കൻ വരട്ടിന്ന് പറഞ്ഞാല് മ വല്ലാണ്ട് വെള്ളൊഴിക്കാതെ
ഇല്ല ഇല്ല വെള്ളം ഇല്ലാണ്ട് നമ്മള് കായം മാതിരി കായം മാതിരി ആക്കിക്കാണ്ട് വെരറ്റി എടുക്കും ഇവിടെ കറി കറി എ ഉം ന്നലിം ചിക്കനന്നെയിന്ന് ഇനിപ്പോ വെള്ളിയാഴ്ച അല്ലേ ഇഞ്ഞിപോ ച്ച് ഇന്നല്ലെ കറിയക്കി ന്നാ ശെരി ആ ഓക്കെ ഓ